ആഹ് പറയൂ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കാൻ പറ്റ്ന്ന്ണ്ട്
ആഹ് സുഖായിട്ടിരിക്കാണോ
ആഹ് വല്ല്യേ കൊഴപ്പല്ലാണ്ടങ്ങനെ പോവുന്നു
ആഹ് ഫുഡൊക്കെ കയിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
എന്താ കയിച്ചേ
ഇപ്പൊ ഉച്ച നേരത്തമ്മള് ചോറായിരിക്കലോ കഴിച്ച്ണ്ടാവാ പിന്നെ അതിന്റെ കൂടേ മീന്ണ്ടായിര്ന്നു ഇപ്പൊ അതോണ്ട് കറി വെച്ച്ട്ട്ണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ചീര കൊണ്ട് തോരൻ ഉണ്ടാക്കിരുന്നു അപ്പൊ അത് കഴിച്ചു പിന്നെ പൊരിച്ചതുണ്ടായിരുന്നു മീന്
ഓഹ്
ഉം അവ്ടെന്താ കഴി
ഇ ഇവിടെ ഇവിടെ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതേയുള്ളൂ ഇപ്പൊ ഒരു രണ്ടര ഇപ്പോ ഇത്രേം സമയായില്ലേ ഇപ്പ എന്തായാലും ഫുഡ് കിട്ടോന്ന് തോന്നുന്നില്ല
ഓഹ് അപ്പ ഇനിയിപ്പെന്താ പ്ലാനിങ് ഓഹ് അപ്പൊ വെശ്ക്കില്ലേ
ആഹ് ഇവിടെ കുറച്ച് മിച്ചർ പക്കാവടയൊക്കെ ഇരിപ്പണ്ട് അപ്പൊ അത് കഴിക്കാൻ നോക്കു പിന്നെ ഇന്ന് എവിടേലൊക്കെ പോയോ
ഇല്ലയില്ല ഇന്ന് സൺഡേ അല്ലേ അപ്പൊ ഇങ്ങനെ വീട്ടിലെന്നെ ഇരിക്കാന്ന് വിചാരിച്ചു ഒറക്കവും പിന്നൊരു സെൽഫ് കെയർ ഒക്കെ ആയിട്ട്
ഓഹ് സ്കിൻ കെയർണ്ടല്ലേ
സ്കിൻ കെയറായിട്ട് അങ്ങനെ സ്കിന്നിനായിട്ടൊന്നും ചെയ്യലൊന്നുല്ല പക്ഷെ ആ ഞാൻ സെൽഫ് കെയർന്ന് ഉദ്ദേശിച്ചത് വേറെ ജോലികളൊന്നും ചെയ്യാതെ റീലാക്സ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെന്റൽ പീസ്
വൊങ്ങനെ ആഹ്
അവടെ എന്താ പരിപാടി
ഇവടെ ഇവടെ ഇങ്ങനൊക്കെയിരിക്കാണ് മ് പുറത്തു പോവാൻ വൈകി പെട്ടന്ന് ജസ്റ്റ് പുറത്തു പോവണന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിങ്ങനെ ഓരോ പ്ലാനൊക്കെ ചെയ്തിരിക്കാണ് പിന്നെ സിനിമയൊക്കെ കണ്ടോ പുതിയ സിനിമ എന്തെലും കണ്ടോ
ആഹ് കണ്ടു പോയി ഇന്നലെ ഒരു ഫിലിം കണ്ടു
ആണോ ആഹി ഏതാ കണ്ടേ
ദൃശ്യം മോഹൻലാലിന്റെ
എങ്ങനെ ഇണ്ടായിരുന്നു വിചാരിച്ച അത്ര എക്സ്പെക്ടിയ്ത അത്ര ഇണ്ടായിരുന്നു
ആഹ് നന്നായിരുന്നു പിന്നെ നമ്മളെ എക്സ്പെക്ടിയ്യാന്ന് പറഞ്ഞാല് അതൊരു ഓൾറെഡി ഒരു ത്രില്ലിങ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെരു മൂവി ആണല്ലോ അപ്പ അതിന്റെ ആ ഒരു ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ആ ഒരു രീതി തന്നെ മൂന്നും ഉണ്ടായിരുന്നു
ഞ ഞാനും കണ്ടായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാം തീർന്നൂന്ന് പറഞ് ഇരിക്കുമ്പോ അതിനകത്തെ ക്ലൈമാക്സ് കാണിക്കുന്നത് നല്ല രസണ്ടല്ലേ
ആഹ് അതെ അതെന്നെയണയില് ട്വിസ്റ്റ്‌ന്ന് പറയാനും അതിപ്പോ വണ്ണിലാണെന്നുണ്ടെങ്കിലും ടൂലാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് പ്രതീക്ഷിക്കാതെ ട്വിസ്റ്റ് വരുന്നുണ്ടല്ലോ
അതുപോലെ തന്നെ ഇതിലും തേഡിലും അവര് അങ്ങനത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നതാ
ദൃശ്യം ഫോറ് വ ആ ദൃശ്യം ഫോർ വരൂന്ന് വിചാരിക്കുന്നുണ്ടോ
ആ ടൈലെന്റിൽ അവരങ്ങനെയാണല്ലോ നിർത്തിയിരിക്കുന്നത് അപ്പൊ പിന്നെ കൊണ്ടുവരുമായിരിക്കണം
ഉം ഉം
ഉം
പിന്നേതൊക്കെ
പിന്നെ ഞാനിപ്പടുത്ത് വേറെ ഫിലിമിനൊന്നും പോയിട്ടില്ല
ആണോ ആ മോഹിനിയാട്ടം മൂവിയൊന്നും കാണാൻ പോയില്ല
ഓഹ് അത് ആ അത് കണ്ടിട്ടുണ്ട്
ആഹ്
മോഹിനിയാ അത് നന്നായിരുന്നു നല്ലൊരു കോമഡി സിനിമയായിരുന്നു ന നല്ല രസണ്ടായിരുന്നു
ഉം ഫ്രണ്ട്സൊക്കായിട്ടാണോ പോയത്
ആഹ് അതെ അത് ഫ്രെണ്ട്സുവായിട്ടാണ് പോയത് ഇന്നലെ പോയത് അനിയത്തീടെ കൂടെയാണ് അവളെ കൂട്ടി പോയി ആഹ് അന്ന് മോഹിനിയാട്ടം കാണുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ അങ്ങ്
ഓഹ് ഓഹ് ഓഹ് എൻ ഞാനും മോഹിനിയാട്ടവും ഇപ്പം ഇറങ്ങുന്ന പ പല സിനിമകളും പോയി തിയേറ്ററിൽ കാണുന്നുണ്ട് ഇപ്പ എല്ലാം അടുത്തിറങ്ങിയതെല്ലാം നല്ല അടിപൊളി സിനിമകളാ എല്ലാം തിയേറ്ററിലക്കെ പോയി ട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചു കാണുകയും ചെയ്തു
നല്ലതാ പിന്നെ നമ്മുക്ക് കൊറച്ചും കൂടി എന്താ പറയാ തിയേറ്ററിൽക്കല്ല എക്സ്പീരിയൻസ്ള്ളത് നല്ലതല്ലേ
ഉം അതെ അതെ പിന്നെ പോ എവിടെേലിലും പുറത്തോട്ടൊക്കെ പോന്നോപ്പോ വെക്കേഷൻ ടൈം ഒക്കെ അല്ലേ ട്രിപ്പ് വല്ലോം പ്ലാൻ ചെയ്യുന്നോ
ഇല്ല ഇപ്പൊ കറന്റ്ലി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നും ഇല്ല പക്ഷേ ഇനി ആഹ് ഇപ്പ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആഹ് ഇല്ല കൊറച്ചം കഴിയുമ്പോ പ്ലാൻ ചെയ്യണം കൊറേ കാല അങ്ങനെ വീട്ടിലിരിക്കൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു പ്ലാനിങ്് ഇങ്ങനെ വെക്കണം ഇയാളെങ്ങനെയാ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തോ?
ഇല്ല ഞാനിപ്പോ വെക്കേഷൻ ആയോണ്ട് എല്ല പിന്നെ പെരുന്നാള് വരല്ലേ ഇരുപത്തെട്ട് ആ ദെവസം ആ അതൊക്കെ അതൊ ക്കെ നോക്കണം എവിടെേലും ഒക്കെ പോകാൻ ശ്രമിക്കണം നമ്മള് സഹോദര റിലേ സ്റ്റിന്റെ ഒക്കെ വീട്ടിൽ പോകണം കുറേ ഫുഡ് ഒക്കെ കഴിക്കണം പിന്നെ വ പിന്നെ എന്ത് അത് തീർക്കണം ട്രിപ്പായിട്ടൊന്നും ഇല്ല പിന്നെ ഫ്രണ്ട്സായിട്ട് പോവാൻ താല്പര്യണ്ട് അറിയില്ല
എവിടെ പോവാനാ താല്പര്യം
എവിടെ പോവാനാന്ന് വെച്ചാ കൊറേ സ്ഥലത്ത് പോവാന് പോണെന്നുണ്ട് പക്ഷെ ഈ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക അല്ലെങ്കിൽ ഒരുപാട് പേര് ആഹ് ഒരുപാട് പേര് ഇപ്പൊ ട്രിപ്പിന് ഇണ്ടെങ്കില് നമു ക്കത് തരണം ചെയ്യാൻ എളുപ്പായി ഒരു എട്ട് പത്ത് പേരൊക്കെ ആയിട്ട നമ്മള് ട്രിപ്പിന് പോണെങ്കില് ഷെയറ് ഇടുമ്പോ നമുക്ക് ഓരോരുത്തർക്കും ഇടേണ്ട ട്രിപ്പിനാവുന്ന പൈസ കൊറയുക കൊറയൂലോ
ആഹ് ആഹ്
അപ്പൊ അധിക നോക്കണം ഉം
ഓ ണൽ പെരുന്നാളില് വേറെ എന്തൊക്കെയൊക്കെയാ പരിപാടി ആഹ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നല്ലാതെ
പെരുന്നാളില് പുതിയ ഡ്രസ്സ് എടുക്കണം ഇത് തന്നെ കുറെ ഫുഡ് കഴിക്കാ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവാ ഇതന്നെ പെരുന്നാള് ഇല്ല ഇതുവരെ എടുത്തില്ല ട്രസ്സ് എടുക്കണംന്ന്ണ്ട് ഇല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്ത് തീരു
ഓ ഹ്അപ്പൊ എങ്ങനത്തെ ഡ്രസ്സാണ് മൈന്ഡില് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ ഡ്രസ്സിനെ കുറിച്ച്
അത് പുറത്തോ അല്ലാണ്ട് കൊറെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് ഇപ്പൊ എൻഗേജ്മെന്റിന് കല്യാണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇണ്ട് അപ്പം അതിന് വേണ്ടിട്ട് ഇനിയിപ്പോ അതുപോലൊ ഒരു ഡ്രസ് ഒന്നും നോക്കുന്നില്ല പകരം ഈ പോറത്തോ ജസ്റ്റ് ക്യാഷ്വൽ ആയിട്ട് ഇടാനും ഈ പുറത്തോട്ടൊക്കെ ഒന്ന് എറങ്ങുമ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്സു ആയിട്ടൊക്കെ പുറത്തോവുമ്പോ ഇടാൻ പറ്റി ട്ടുള്ള ഒരു ഡ്രസ്സ് മേടിക്കണം നല്ലത്
ഓഹ് ഓഹ്
ഉം പിന്നെ ഇനി ഓണോക്കെ വരുവല്ലേ അപ്പം ഈ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോം അതിന് ഇടണല്ലോ അതിനും ഒരു ഡ്രെസ്സൊക്കെ നോക്കുന്നുണ്ട്
ട്ട്രഡീഷണൽല്ലേ
ആഹ് അവിടെ ഓണത്തിന് എന്താ എട് എടുക്കാറ് ഇടാറൊക്കെ
ഞാൻ ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ക്യാഷൽ തന്നെ എടുക്കാറ് കാരണം മറ്റ് ട്ട്രഡീഷനൽ ഞാന അങ്ങനെ ഉപയോഗിക്കല് കൊറവാ അപ്പൊ നമ്മൾ ഓണ കൊടിയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എടുക്കുന്നല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ കൂടുതല് കാഷ്വൽ ഡ്രസ്സകളാ ആണ് ഓണത്തിനും വിഷുനൊക്കെ ഡ്രസായിട്ട് എടുക്കല് പിന്നെ ഈ പറഞ്ഞ പോലെ പരിപാടികളൊക്കെ ഓണം സെലിബ്രേഷൻ പരിപാടികൾ അങ്ങനെ പരിപാടികളൊക്കെ ഒക്കെ ഉണ്ടുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ചെലപ്പോ ഒന്ന് ആരുടെങ്കിലും കയ്യി അഡ്ജസ്റ്റ്യ്തെടുക്കലാ പതിവ് ഞാൻ അതിനായിട്ട് വാങ്ങിക്കലില്ലേ കാരണം ഇടാറില്ലല്ലോ
ആഹ് ശരിയാ അങ്ങനെ എടുക്കുന്ന തന്നെ ആയിരിക്കും ഉചിതം ഞാനതാ അപ്പൊ ഒരു ക്യാഷ്വൽ ആയിട്ടുള്ള എടുക്കാന്ന് വെച്ചാ പിന്നെ എനിക് ഒരു പാന്റിന്റെ ആവശ്യം ഉണ്ട് പാന്റ് ഉണ്ട് എന്നാലും ഒന്ന് ഒരെണ്ണം കൂടെ മേടിക്കാന്നൊക്കെ വെച്ചു
ഉം
ഉം പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്‌ ഏതാ കഴിക്കാൻ
എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം പൊതുവെ നോൺ വെജിൽ ചിക്കൻ അയി ഐറ്റംസ് കുറെേ സാധനങ്ങൾ എനിക്കിഷ്ടമാണ് അതിൽ തന്നെ വൈസ് ഐറ്റംസിനോട് കൊറച്ചും കൂടി ഇഷ്ടമുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ബിരിയാണി ബാക്കിയെല്ലാം ഇഷ്ടാണ് ഇഷ്ടം ഇഷ്ടക്കെടൊന്നുല്ല പക്ഷെ ബിരിയാണി കൊറച്ചും കൂടി താല്പര്യമാണ്
ഓഹ് മന്തിയൊക്കെ ഇഷ്ടാണോ
ആഹ് മന്തി ഇഷ്ടാ മന്തി നല്ല ഇഷ്ടം പക്ഷെ ബിരിയാണിക്ക് എന്താച്ചാല് ഞാന് എപ്പോഴും എത്ര നേരം വേണെങ്കിലും കഴിക്കും മന്തി നമുക്കൊ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെക്കെ ഏറ്റവും നല്ലത് മന്തിയാണല്ലോ കാരണം നമ്മൾ ഒരുമിച്ച് വാങ്ങ ക്കാ ഒരുമിച്ച് സെർവ് ചെയ്യാ പക്ഷെ ബിരിയാണിന്ന് വെച്ചാല് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനത്തെ അതിന്റെ ഫ്ലേവറും ഒക്കെ ഭയങ്കര ഇഷ്ടം മന്തി കഴിക്കും എനിക്ക്ഷ നല്ല ഇഷ്ടം തന്നെയാണ് ബിരിണിയുടെ ത്രം പക്ഷ കൊറച്ച് കൊറച്ച് കൊറവാ ബിരിയാണീെ നേക്കാളും പിന്നെ ബിരിയാണി നമുകക്കെ കൊറെേ സ്ഥലത്തന്ന് കിട്ടും ഇപ്പോ കല്യാണങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലാണ് എവിടെയാണ് പരിപാടാണെന്നണ്ടെങ്കിലുംക്കെ നമ്മ കൂടുതൽ ണ്ടാക്കുന്ന നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുന്നെ ബിരിയാണി ആണല്ലോ അപ്പൊ പിന്നെ പോറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ കൂടുതലും മന്തിയാണ് പ്രിഫർ ചെയ്യല് കാരണം ബിരിയാണി ഇടക്കിടക്ക് കിട്ടുന്നത മന്തി അനെ പരിപാടികൾക്കൊന്നും കിട്ടാത്ത ഒരു സാധനണല്ലോ അതുകൊണ്ട് മന്തിയാണ് കൂടുതൽ പോറത്തുന്ന് വാ ഒരുമിച്ച് വാങ്ങിക്കുമ്പോ കഴിക്കല് അല്ലാതെ ഇഷ്ടത്തിന്റെ ബിരിയാണി തന്നെയാണ് ഏറ്റവും ഇഷ്ടം
ഓഹ
ഉം അവിടെ എന്താ ഇഷ്ടം
എനക്ക് മന്തിയാണ് കൊറച്ചും കൂടി ഇഷ്ടം ബിരിയാണി ഇഷ്ടാണ് പിന്നെ നമ്മളീ കല്യാണബിരിയാണിയ കൂടുതലായി ഇഷ്ടം അല്ലാതെ കടയിന്ന് അങ്ങനെ. ഞാന് വാങ്ങിച്ച് കഴിക്കുന്ന അങ്ങനൊരു.
അതെ കല്യാണം. ബിരിയാണി ഏറ്റവും ടേസ്റ്റ് കടയിന്ന് മേടിക്കുന്നത് വളരെ ചുരുക്കം തന്നെയാണ് ഞാൻ.
ആഹ് ആ കല്യാണ ബിരിയാണി ഒക്കെ കിട്ടണെങ്കി നലോല കഴിക്കും. പിന്നെ പുറത്തൊക്കെ പോവാണെങ്കിൽ. ഇതുപോലെ മന്തി തന്നെ പ്രിഫർ ചെയ്യ ഇനി ബിരിയാണി കഴിക്കണ ന്നുണ്ടെങ്കി കല്യാണത്തിന് പോവാൻ വേണ്ടയിട്ട് കാത്തി അല്ലെങ്കിൽ അപ്പറംപ്പുറം എന്തെലും ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഇപ്പോ അല്ലാതെ ഇപ്പൊ പൊ ത്ത് പോവാണെ മന്തിയാ ഓർഡർ ചെയ്യുക.
ആഹ് കല്യാണ ബിരിയാണി. പ്രത്യേക ടേസ്റ്റ അത് അതിനായിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ വന്ന് ഉണ്ടാക്കുന്നതല്ലേ? അവര് പിന്നെ ഇക്കാര്യത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആളുകളായിരിക്കും അപ്പൊ അവര് അങ്ങനെണ്ടാക്ക. കുമ്പോ എല്ലാ സാധനങ്ങളും ഫ്ലേവർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. ആയിരിക്കും ഉം
ആഹ് ശരിയെന്നാ അപ്പം വിളി ച്ച് ഇനി എപ്പോഴേലും ഒക്കെ വിളിക്കാം കേട്ടോ.
ഉറപ്പായിട്ട് ശരിയപ്പ.